ആ ആഗൽഫായിരുന് ഹലോകേൾക്കാ വൊ
ആ കേക്കാം
എന്തടുക്കാ യിആ സുഖ രിക്കാണം രാവിലെ മഴയിട്ട്.
ആഹ ആന്ന്. ഇപ്പ നല്ല മാഴ്യെ രണ്ടിസം മുന്നേ നല്ല വെയിലേർന്നു. ഇന്പ്പോ നല്ല മഴ്യെ ഇന്നലെ വൈകുന്നേരം ഫുള്ളും ഒന്നും ഹ ആയിട്ടില്ല.
ആഹ ആഹ
ഒന്ന് കഴിഞ്ഞിട്ട്
പിള്ളേരൊക്കെ.
ചോറും കറിക്കെആയോ ആഹ പോയി.
രാവിലെ എന്നെ ഉണ്ടാക്കി?
രാവിലെ അപ്പും ബീഫും ഏരുന്നു. അവിടെ എന്താ.
ആഹ് ആഹ് രാവിലെ ബീഫ് വെച്ചോ ഇവിടെ അപ്പും മീൻകറി.
ഉച്ചക്കുള്ള ഫുഡ് ഒക്കാ ആയോ.
ആ ഉച്ചയ്ക്ക് രാവിലെ പിള്ളേര് സ്കൂളിൽ പോണോണ്ട് ഉച്ചക്കൽതക്കെ ആകെ രാവിലെ തന്നെ ആകും. എന്തെലും മീൻകറിം തോരനും മോര് കറിം വെയക്കും.
ആ എത്ര കുട്ട്യാളാണ്.
ആ ഒ ഒരാളെ ഉള്ളു.
എത്രില? രണ്ടാളണ്ട്. മൂതാള് ഏഴിലും ചെറിയാള് ഒന്നിലും.
ആഹാ ഇവിടെ എൽ കെ ജി ആയിട്ടുള്ളൂ. ചേർത്തേ ഉള്ളൂ ഈ വർഷം ആഹ പിന്നെ ടൂറൊക്കെ പോയാര്ന്ന ഈ വ്യ കേഷൻ ടൈമില്?
ആ പെര്ന്നാളിന്ന് പോയിരുന്നു. പെരുന്നാള് കഴിഞ്ഞിട്ട് ഒരു മാസം ആവണല്ലേള്ളൂ ആ സമയത്ത് പോയിരുന്നു.
ആണല്ലേ ഉ ഞങ്ങളും. പോയരുന്നു കോഴിക്കോട് ബീച്ച് വരൊക്കൊ ഒന്ന് പോയായിരുന്നു.
ആഹ ഞങ്ങള് പൊന്നാനിക്ക് പോയി അങ്ങനൊക്കെ. വീട്ട്ന്ന് പോയി.
ചക്കനത്തെ എന്ത് ഇണ്ടാക്കി കറി കറി ഉണ്ടാക്കുവാണ ഇപ്പം?
കറീ ഉണ്ടാക്കാണ് ഞാന്.
ആഹ ആഹ എന്നെ ഉണ്ടാക്കുന്നെ?
മീനന്നെ എണ് മീന്.
കറി വെക്കുവാണോ വറക്കുവാണോ?
കറി വെക്കാണ്.
ആ. നിങ്ങളടെ അങ്ങോട്ട് റബൂട്ടാനും മാങ്കോസിനൊക്കെ ഉണ്ടോ? റബുട്ടാൻ മാങ്കോസ്റ്റ്റ് ഒരു ബ്ലാക്ക് കളറിലിരിക്കണ എന്നിട്ട് ഉള്ളില് വൈ ട്ട ഇങ്ങനെ ഈ കൊടംപുളില്ലേ കൊടംപുളി കൊടംപുളിയുടെ ഉള്ളിലൊക്കെ. ഇരിക്കണ പോലന്നെ.
ആഹ അതിപ്പ അടുത് വരെ ഇവിടെ ക കൊടുന്നിരുന്നു അത് പ്പഴങ്ങിയതാണ്. എവിടുനോ അ റക്ണതാണെന്നൊക്കെ പറഞ്ഞിട്ടേ എങ്ങനെ ഉണ്ട് ടേസ്റ്റ് നോക്കാൻ വാ ണ്ടി വാങ്ങേതാണ് പറഞ്ഞിട്ട്.
ആ നല്ലതാ നല്ല മധുരോ ഉണ്ട് നല്. നല്ലതാ റമ്പുട്ടാനെ ഒക്കെ പോലെ തന്നെ ആ ഉരുണ്ടിട്ട് നിങ്ങടെ വീട്ടിൽ ഉണ്ടോ റബൂട്ടാനൊക്കെ ഉണ്ടോ?
ഇല്ല ഇല്ല ഇവിടെന്നുല്ല അവിടെ അടുത്തൊക്കെ വീട്ടേളിലുണ്ട്.
ആ ആഹ കാശ് കൊടുത്ത് മേടിക്കണ ല്ലേ എവിടൊക്കെ വെല കൂടുതലാണോ ന്ന് എത്ര രൂപ ഞങ്ങളെ? ഇരുനൂറ്റമ്പത് രൂപ കിലോയ്ക്ക്
ആ അവിടെ മുന്നൂറ് അങ്ങനെയൊക്കെണ്ട്
ഉ ചില സ്ഥലങ്ങളിൽ നൂറ് രൂപയ്ക്കൊക്കെ കിട്ടും കിലോയ്ക്ക്
എറണാകുളം ഭാഗത്തൊക്കെ ആ നല്ല ഇതിന്റെ തോട്ടങ്ങൾ ഉണ്ട്ത്ര അവിടന്നൊ ഇമ്മടെ അടുത്തൊരു ഇക്കാക്ക ഒരു എറണാകുളത്തെ കച്ചവടാണ് അപ്പൊ അവര് വരുമ്പോ കൊണ്ട് വരുന്ന കാണാ കൊറ കൊണ്ട് അപ്പൊ അവിടെ വില കുറവാണ് വീട് കളിന്ന് ചേച്ചിമാരൊക്കെ കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടെ
ആ അ അതെ ആ ഇവിടെ അത അത് ഇവിടെ വിലക്കുറവുണ്ട് ഇവിടെ ഇവിടന്ന് ആ എറണകുള സൈഡീന്നാ കൂടുതലും വരുന്നത് മാങ്കോസ്റ്റിനും പിന്നെ റമ്പൂട്ടൻ പിന്നെ വേറരു ഒരു സൈസ് റബൂട്ടാൻ പോലെ ഇരിക്കണ ഒരു മുള്ളക്കുള വേറൊരു സാധനൊക്കെ ഉണ്ട് ഇപ്പ നിലവിൽ ഇപ്പ അതിനൊക്കെ നല്ല വില ക്കുറവുണ്ട് സീസൺ ആയതുകൊണ്ട് മാങ്ങക്കൊക്കെ നാല് കിലോ നൂറ് രൂപന്നൊക്കെ പറഞ്ഞ് വഴിയരികിൽ വിക്കണ കാണാം
കഴിഞ്ഞുക്കണ് ന്നു തോന്നുന്നുണ്ട്
ആ മാ പക്ഷെ ഇപ്പം മറ്റേ ഇച്ചിരി സേലം മാങ്ങ മൂവണ്ടനൊക്കെ തീർന്നന്ന് തോനുന്നു സേലം അങ്ങനെ പഴം ഉ പഴുത്ത ആ ഒരു ടൈപ്പ് ഇപ്പൊ വിൽക്കണണ്ട്
ആ അക്കെ ഉള്ളു തോന്നണ്ട് ഉം വീട്ടിലാരൊക്കെ അമ്മക്കെ ഉണ്ടോ
ആ എല്ലാവരും ഉണ്ട്
ഉം
ഉ പിള്ളേരൊക്കെ രാവിലെ ടിഫിൻ കൊണ്ടപോണോ പിള്ളേർക്ക്
ഇല്ല ഇല്ല സ്കൂളന്ന് കഴിക്കയാ ചെയ്യ
അടുത്ത്‌ തന്നെയാണോ സ്കൂള്
കൊറച്ചാള് പോണം വല്യ ആള് സൈക്കിൾമേ പോവും ചെറിയോന് ഒക്കെ ട്രാവലർ വരും വണ്ടി വരും എന്തേലും അഴക്കള്ള ആ നമ്മളെന്തായാലും ഒരു കൂട്ടുകറി നമ്മള് കൊടുത്തയക്കണം അവിടെ ചോറും സാമ്പാറും എന്തെങ്കിലും ഒരു കൂട്ടാനും അവിടെ ഉണ്ടാവും ക്കോ ആ അവിടുന്ന് പിന്നെ ഇബ്ടുന്ന് എന്തേലൊക്കെരു കൂട്ടാൻ കൊട്ത്തയക്കും ഇന്ന് ഇപ്പ ഞാൻ കിഴങ്ങില്ലേ
ആ ആ
കിഴങ്ങറില്ലേ ങ്ങ ആ അത് പൊരിച്ചു കൊടുത്തയച്ച് ഉം അങ്ങനെള്ളതക്കെ ഇഷ്ടാണ് അല്ലെങ്കീ സോയാബിൻ കൊടുക്കും അല്ലെങ്കിൽ കോഴിമുട്ട ഏയ് പച്ചക്കറി ഒന്നും ണ്ടാ അയ്നൊന്നും സമയല്ല
ആ ഹാ ഇവിടെ ചെറുതായിട്ട് കുഞ്ഞും കറിവേപ്പില ആ ഹാ ഇവിടെ ചെറുതായിട്ടൊക്കെണ്ട് ചെറിയ ചെടികളും ആ ചെടികളൊക്കെ ക്കേയണ്ട് ഇവിടെ നാല് സൈഡിലും ചെട്യൊക്കെ വെച്ചിട്ടിണ്ട് ഒരു ഓറഞ്ച് കളർലെ പോട്ടിലൊക്കെ
ആ ഞാന് ചെടികളൊക്കെ കൊറേക്കെ വെച്ചിട്ടുണ്ട്
ആ ആ
ചെറുതായിട്ടൊക്കെള്ള
ഒരു മൂല ഒരു മൂലക്ക് ഇരിക്കുന്ന ഇപ്പോഴും കരിഞ്ഞൊക്കെ പോകും
ആ നമ്മക്കയെതിനൻസരിച്ചിട്ട് നല്ല നോക്കി വളക്കട്ട്ടുത്തിട്ടൊക്കെ ചെയ്യാണെങ്കിലൊക്കെണ്ടാവും വീടടുത്തെ പണി കഴിഞ്ഞിട്ട് അല്ലാതെ നമ്മക്കയിന് ഒഴിവിട്ടൂല
ആ ആ
ഉം ഏട്ടവിടെണ്ടോ നാട്ടിലിള്ളാളാ
ആ അതെ അതെ
ഉം എന്താ വർക്ക്
അങ്ങനെ നമുക്ക് അങ്ങനെ കാര്യങ്ങൾ അങ്ങൻത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ലല്ലോ
വർക്കൊക്കെ പർഞ്ഞൂടെ
ഇല്ല അങ്ങനെയൊന്നും പറയത്തില്ല പേഴസണൽ ഡീറ്റെയ്ൽസ് അങ്ങനെ ചോദിക്കാൻ പാടില്ലാന്നുണ്ട്
ഞങ്ങള്ൾ പറയു അങ്ങൻത്തവർക്കൊക്കെ പറയലിണ്ട്
ആഹ് ആഹ് ആഹ്
സോറി
ആ അത് കൊഴപ്പില്ല പറയാൻ പാടില്ലത്തോണ്ട് പിന്നെ നമ്
ആഹ് ശരിയാണ് ഉം ഉംറ
പിന്നെ വേറെന്നാ ഒണ്ട് വിശേഷം എവിടെ ഒക്കെ
വേറെന്താന്ന്പ്പെനല്ല ആഹ് ഞാൻ തയ്ക്കും ചെറുതായിട്ട്
മെഷീൻ ഉണ്ടോ
ആഹ് ഇവിട എന്റെടുത്ത് മെഷീൻ ഉണ്ട്
പുറത്തേക്കൊക്ക
പുറത്തേക്ക് ഇങ്ങനെ നാല് പുറത്തുള്ളവരൊക്കെ കൊർ ച്ചൊക്കെ കൊടന്ന് തരും
ചുരിദാറൊക്ക്യാണോ എല്ലാം തയ്ക്കോ ചുരിദാറും നൈ
ചുരിദാർ തെയ്ക്കും അത് ഞാൻ തയ്ച്ച് കൊടുക്കല്ലേനൊക്കെ കുട്ട്യാളെ നോക്കല് വീട്ടില് ഞാനൊ റ്റക്കെന്നൊള്ളൂ അപ്പൊ വീട്ടത്തെ പണി കുട്ട്യാള നോക്കല ഞമ്മള് ഭക്ഷണതാക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവുമ ഇരിക്കാൻ വല്ലാത സമയംണ്ടാവൂല
ആഹ് ആഹ് ആഹ്
അപ്പൊ ഞാൻ ഇൻ്റതൊക്കെ അടിക്കാലൊച്ചിട്ട് വാങ്ങ്യേതാണ് അപ്പൊ അങ്ങനടുത്തുള്ളോരൊക്ക ഇങ്ങനെ തെരും ഇതിങ്ങന ഞം സോ കാണും ചെയ്യുമ്പളേ
ഷേപ്പെയ്യേണതാണോ അല്ല തെ ഫുള്ളായിട്ട് തയ്ച്ചു കൊടുക്കോ ഇപ്പൊ ഒരു ചുരിദാറു ഫുള്ളായിട്ട് സെറ്റ് കൊണ്ടാണ് അല്ല
നമക്ക് സമയണ്ടാവൂല്ല അങ്ങനൊക്കെ ചെയ്യാൻ നമുക്ക് ഒഴിഞ്ഞിരിക്കണ്ടേ അതിന് സമയല്ല നേരം വെൾ ത്താ ആ ഒരു മണി സമയം വരെ പണ്യേൾണ്ടാവും നമ്മൾ കൊർ ഫ്രീ ആയിരിക്കുമ്പോ ഉച്ചക്കെ അങ്ങനെ അടിക്കാൻക്ക വെയ്യ ഉച്ചരിയുമ്പോ കുട്ടികള് വന്ന തിരക്ക് ഒക്കെല്ലേ ഇക്കാറ്
ആഹ് ആഹ് പിന്നെ വൈ വൈകിട്ടത്തേക്ക് നീ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണോ പിള്ളേർക്ക് അല്ലെങ്കിൽ രാവിലെ ഉള്ളത് രാവിലെ ഉണ്ടാക്കിയത് കൊടുത്താൽ മതിയോ ആ ഉണ്ടാക്കുന്നെ വൈകീട്ട് വരുമ്പോഴേക്കും അവലൊക്കെ നനച്ചത് കഴിക്കുവോ
ഏയ് അതൊന്നും കൂട ഇപ്പത്തെ കുട്ടികൾക്ക് അങ്ങനെ പറ്റൂലല്ലോ പഴം ഉണ്ടെങ്കി ചിലപ്പോ അത് പൊരിക്കൂ അല്ലെങ്കി ഇങ്ങനെ നുറുക്കിട്ട് എന്നെയിൽ നെയ്യൽ വാട്ടിയിട്ട് തേങ്ങയും പഞ്ചസാരൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊടുക്കും
ആഹ ആഹ
ചെിലപ്പോ അട ഇലല അട വറത്ത് ചെിലപ്പോ എന്തായാലും ബേക്കറി ആവും അങ്ങനെ എന്തെങ്കിലും കൊന്നുണ്ടാവും
ആഹ് ഹഹ
ആ
അങ്ങനെയാണല്ലേൈ അപ്പൊ ഇനി വൈകിട്ട് ഒരു മൂന്ന് മണി എത്ര മണി ആകുമ്പോ എത്തും
നാലേ നാലരവുംല് വരാാന് അപ്പളും ഒരു പണിയാണ് മ്മക്ക് പിന്നെ അതൊക്കെ അത് കഴിഞ്ഞ് ആ അത് കഴിഞ്ഞ് പിന്നെ പഠിപ്പിക്കാനായില്ലേ
അതെ അതെ അന്നുള്ള യൂണിഫോം അന്നന്ന് തന്നെ കഴുകി ഇടവാൻ വേണോല്ലേ പിറ്റേ ദിവസ എല്ലാം ദിവസോം യൂണിഫോം ആണോ ബുധനാഴ്ച കളർ ഡ്രസ്സ് ഉണ്ടോ
ചെറിയനിക്ക് ബുധനാഴ് കളർ ഡ്രസ്സ് ആണ് വല്യയാൾക്ക് എന്നും യൂണിഫോം ആണ് രണ്ട് കൂട്ടുണ്ട് കഴുകിട്ടൊന്നും വേണ്ട
അയില് അന്നന്നുള്ള കഴുകി ഇടൊ
ഇല്ല ഇല്ല അത് രാവിൽതന്നെ കെഴുകൊള്ളു അത് രണ്ട് കൂട്ടരിള്ള കാരനേ എ
അവര് തന്നെ അവരവർടെ തുണി കഴുകിയിടോ ആഹ്‌ ആഹ്‌ ആഹ് ആ
ആ
അങ്ങനേക്കെ ഇരിക്കണുല്ലേ ഇനി പണികളൊണ്ടോ ഇനി ഇവിടെ ഞാൻ അതേ ഇച്ചിരി പയറ് തോരം വെച്ചു വള്ളിപ്പയർ കിട്ടിയായിരുന്നു വള്ളിപ്പയർ ഇത്തിരി തോരം വെ ച്ചു പിന്നെ മോരു കറി ഉണ്ടാക്കി പിന്നെ എന്നതാ മീനും വറുത്തു മീന് ഇപ്പ കിട്ടാനില്ലല്ലോ ട്രോളിംഗോക്കെയല്ലേ
ആ ആ ആ അപ്പൊ മീന് കിട്ടാനും ഇല്ല ഇള്ളത് നല്ല വെല്യാണ് തോനിണ്ട് വെല കൂടുതലും ഇണ്ട്
ആഹ
മം
ഹമ്മ്
രാത്രിക്കും അതന്നെ
ട്ട ആ
രാത്രി ആവുബം അത് കഴിക്കോ
പണിയൊക്കെ കഴിഞ്ഞ വെറുതരിക വൊ
ആഹ് ഇഞ് കൊറച്ചെരോക്കെ ഒന്ന് വെറുതെരിക്കും ഫോണ് കളിക്കേ അങ്ങനെക്കെ ചെയ്യും ഭക്ഷണം കഴിക്കല് ഇഞ് അങ്ങനെയൊക്കാ ആയിട്ടിരിക്കും ചെലപ്പോ എന്തേലൊക്കെ ഇതേപോലെ അടിക്കണ്ടെങ്കി അത് അടിക്കും മിഷേനിൽ തൈക്കും അങ്ങനെക്കായിട്ട്
വെറുതെ ഇരി കുറച്ചേരെ യൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കും
ആഹ്‌ കൊറച്ചേരൊക്കെ വെറുതെ ഇരിക്കും ഹലോ ഉം ഹലോ
എ ന്നതായിട്ട് വച്ചൊണ്ടിരിക്കണേ ഇത് ഇത്ഷട്ടായിന്ന തേക്കിന്നള്
ഞാനോ വടെ ഞാന് വർക്ക് ആ അത് അത് ചതക്കയിരുന്നു ഞാന്
ഹെലോ
ഇനിപ്പോ ആ അത് ചതക്കാണ് ന്നാ കോള് ക കട്ടാക്കികള പത്ത് മിൻറ്റായിട്ടോ ആഹ് ഓ
ഏഹ്‌
ഹലോ
ആ ഒകെ ഒകെ
ത്യും